ആഹ് കേക്ക്ണ്ടാ?
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നു
ആഹ് എങ്ങനെ ഇണ്ട്‌ന്ന് ഓ ഫുഡൊക്കെ കഴിച്ചു മഴണ്ടോ?
ആഹ് നല്ല മഴയാണ് ഇടവിട്ടിടവിട്ട് മഴയോടു മഴ
ആഹ് ഇവിടേം ഇന്ന മഴയാണ് ഇന്നലെ നല്ല വെയിലേനി ഇവിടെ
ഉം മഴ കാരണം എങ്ങോട്ടും പോകാൻ വയ്യ ഇറങ്ങാൻ പോകാൻ വയ്യ ഇറങ്ങാൻ വയ്യാതെ ഇവിടെ തന്നെ മം
ആഹ് ഇവിടെം ഇന്നതന്നെ അവസ്ഥ ഒടുക്കും വയ്യ ആ ചോറ്ന്നോ?
ഏ
എന്താ കറി? ചൊറിനെന്തേ കറി വെ
മീൻ കറി അത്
മീൻകറി എങ്ങനെയാ വെച്ചത് മീൻക മീൻകറി എങ്ങനെയാ വെച്ചേ?
മീൻകറി മൊളകിട്ട് ട്ട് വച്ചു മുളകരച്ച് വെച്ചു
ഉം പുളിയൊക്കെ വാളംപുളിയൊക്കെ ഇട്ടാട്ടാ?
ളമ്പുളിയൊക്കെയിട്ട് പിന്നെ മോരായിരുന്നു പിന്നെ ചെറുതോരൻ ഇണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു. മ് ഇല്ലിനി ചായ വെക്കണം. ഏ മ് കൊർചൂടെ കഴിഞ്ഞിട്ട്. ആ എന്തേലും ഉണ്ടാക്കണം.
എന്താ? ആ കുട്ടിള് ഉസ് ഉസ് സ്കൂള് വെ
ആ ഇല്ല ഇല്ല കൊച്ച് കുഞ്ഞാണ്. ഉം രണ്ടു വയ
ഏ പോവാനായില്ലല്ലേ?
ആ ഇല്ല. രണ്ടു വയസ്സാവുന്നു.
ആ
കുഞ്ഞൊറ
ആ ഒറങ്ങ് ഒൺന്നീല്ല.
ഉം ഒണന്നില്ലാ ഒണന്നില്ലാ ഒണന്നില്ലാ ഒറക്കവാ പിന്നെ വേറെന്താ ഇന്നെന്താ ഒണ്ടാക്കിയെ സ്പെഷ്യലായിട്ട്
ഇന്നിപ്പ എന്താ നേർച്ചുണ്ട് ബീഫ് പെരുന്നാക്ക് കിട്ടീല്ലേ അത് അത്ന്ന് കുരുമുളക് ഇട്ട് വെച്ചതാ പിള്ളോരൊക്കെ സ്കൂളി പോയി വരാനായി തുടങ്ങില്ലേ ആഹ് ആഹ്
സമയായെന്ന് തോന്നു
ആഹ് ചായ വരുമ്പോത്തന് ചായയും കടിയൊക്കെ ഉണ്ടാക് ക്ക് വെക്കണം ഇന്നെ അവലുണ്ട് അവലുണ്ട് അവല് നനച്ച് വെക്കണം ആഹ്
പിന്നെ ത മഴയായിട്ട് തുണിയൊ ഒണക്കാൻ ഭയങ്കര പാടായിരിക്കുല്ലേ
ആഹ് ഈ അല്ല ഇന്നെല്ല കോണോങ്ങി ഇനി ഇന്നെലെ നല്ല വെയിലയ്ന് ഇവട്
ഒണങ്ങി ആന്നൊ ഇവിടാണെങ്കി മഴ നിന്നിട്ടൊന്നില്ലാര്ന്ന് മഴയോട് മഴയാ ഇടവിട്ട് ഇടവിട്ട് പത്ത് മിനിട്ട് ഇടവിട്ട് തോർന്നിട്ട് ഇ മഴയാ മഴ ഇത് കാരണം തുണി ഉണങ്ങാനൊക്കെ ഭയങ്കര പാടാ അത് കാരണം
ചെറ് വെയിലിങ്ങനെ വര്ണ്ട്
വീട്ടിന്റെ ഉള്ളില് കെട്ടിയേക്ക
ഞാനും അങ്ങനെ തന്നെനെ ഉള്ളില് ര രണ്ട് റൂമേ ഉള്ള് ആ രണ്ട് റൂമിലങ്ങിട് കെട്ടും ഹി ഹി ഹി തോലള്ളെന്ന് പശേ ഇപ്രാവശ്യം കെട്ടാൻ ണ്ടി വന്നില്ലട്ടോ ഒണങ്ങി കിട്ടണ്ട്
ഒണങ്ങിട്ടില്ല ടെ മഴയാണ് ഞങ്ങടിവിടെ ഇവിടെ വെള്ളം ഇല്ലാത്ത ഒരു സ്ഥലാണ് അതുകൊണ്ട് ഭയങ്കര വെള്ളം കയറുന്ന സ്ഥലമാണ് അത് കാരണം ഭയങ്കര വെള്ളം കേറി
വെള്ളം കറാനൊക്കെ മയ പെയ്തോ
ആ പിന്നെ നല്ല സൗണ്ട്
ഏ അത്ര ഒന്നും പേയ്തീല്ലട്ടോ ഇന്നാ ഇവടേ ഇവിടെ ഇൻ മിനിഞ്ഞാന്ന് നല്ല മയയേനി മിനിഞ്ഞാന്ന് നല്ല മയേനി ഇന്നലെ വെയിലേനി ഇന്ന് കൊറച്ച് മഴയെണ്ട് കൊറച്ചുള്ളൂ തോനെന്നുഇല്ല ആ അപ്പോ ഇവിടെ ആഹ് നിങ്ങള് മലന്റെക്കെ ഭാത്താണോ മലേരിയൊക്കെയാണോ
ദേ പൊ കണ്ടത്തില് മഴ വരുമ്പോം വെള്ളം കേറുമ്പം നല്ല രസമാണ് അതൊക്കെ ഇഷ്ടമാണ് പക്ഷെ ചില കാര്യങ്ങള് ന നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ ചെളിയും ഇ തുണി ഉണങ്ങാത്ത കാര്യോക്കെ ഓർക്കുമ്പോ നമുക്കൊരു മഴയോടൊരു ഒരു പൊറകോട്ടു ആണ് ഹലോ ഹലോ